ഹലോ ഓ ക്കെ
ഉം എന്തൊക്കെ ഉണ്ട് വിശേഷം ഉം ജോലിയൊക്കെ ഒതുങ്ങിയോ
ആയി വീട്ടിലാണെ നമ്മള് ഭക്ഷണം ഇണ്ടാക്കുന്ന ഇതിലാണ് ൻ എന്തങ്ങളെ ഓഹ് ആ വ്ണ് ആയിക്കൊണ്ടിരിക്ക്ണ്. മക്കളെ സ്കൂൾ പറഞ്ഞയച്ച് റ്റൊള്ളൂ. ഇങ്ങക്കൊക്കെ ആയോ
ഇല്ല. ചായ കുടിക്കുന്നതേ ഒള്ളൂ കഴിച്ചോ രാവിലെ
ഓഹ് കയിച്ചു ഇന്നെന്തേ രാവിലെ ഒക്കെ
അപ്പം. അവിടെ എന്തായി അവിടെ എന്തായിരുന്നു?
ഇവെടെന്ന് ഇഡ്ലി. ഇലയപ്പണ്ടായ്
കുട്ടികളൊക്കെ പോയോ?
ഓഹ് പോയി. ഒരാക്കൊള്ളൂ ഒരാൾ പ്ലസ് ടു കഴിഞ്ഞിക്കാണ് ഇഞ്ഞ് അപേക്ഷ കൊടുത്തിട്ട് വാണം. ഒരാൾ എട്ടില. ഇല്ല. ഓൽക്ക് സ്കൂളുണ്ട് ഉം. ആഹ് അവിടുന്ന് കഴിച്ചോളും ഇപ്പൊ എട്ടാംക്ലാ ഒമ്പതാം ക്ലാസ് വരെ ഇണ്ടല്ലോ ഭക്ഷണം
ഉം ഉം ഉം ഉം
എന്താ ആയ്ച്ചേൽ ആയ്ച്ചേൽ ഓരോ സൈസ് ദിവസും താണെ. നമ്മള് പോയാതിര്ത്തൊന്നും അല്ലല്ലോ
മീ
ഏഹ്. ഇല്ല മീന കിട്ടിയില്ല മീന് എത്ത്ണൊള്ളൂ. ഓലപ്പ മീങ്കച്ചോടാ അപ്പം പിന്നെ പോയിക്കാണ്ട് വരുമ്പളേ കൊണ്ടരുള്ളു
പച്ചക്കറിയൊ വെക്കോ
ഓഹ് പച്ചകറി ഇന്ന് ഇപ്പൊ ഉപ്പേരിയ അ വിയൽ ഉണ്ടാക്കല്ലാണ്ട്യൊക്കെ അരിഞ്ഞ് തീമ്മ വെക്ക്ണ ഇതീല്ലാ ഇങ്ങളെ വിളി വന്ന്
ഉം കുട്ടിയേക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടവാണോ
പച്ചക്കറി ഇഷ്ടാണൊ വച്ചാ വല്യ കൊഴപ്പൊന്നുല്ല കഴിചോളും ആവേലൊക്കെ വയ്ക്കുമ്പോ ഇഷ്ടാ സാമ്പാർ അങ്ങനത്തെതൊക്കെ വെക്കുമ്പം
അടുക്കളത്തോട്ടൊക്കെ ഉണ്ടോ
ഇല്ല. അടുക്കളതോട്ടൊന്നുല്ല. നമ്മളൊക്കെ പൊറ്ത്ത്ന്ന് വാങ്ങണം. ഇങ്ങക്കൊക്കെ ഇണ്ടേക്കും
ഇല്യെ ഇല്ല ഇല്ല
ഉം മക്കളൊക്കെഏടെ പോയേക്കു ഇല്ല. അതൊന്ന് ഇവടെ കുഴിച്ചിട്ടാലേ അമ്മുക്ക് ഓരോന്നുക്ക് ഓരോ ആശ്രഹാണല്ലോ ഇവടെ കുഴിച്ചിട്ടാണ്ടാവ് ല ഒന്നാമെ മൊത്തം സീറ്റ് ഇട്ടോണ്ടേ വെയ്ല് ത്തട്ടൂല
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഇവിടെ ഒണ്ട് പൂച്ചെടികളും ആഹ് റോസ് സിയും ല്ലെയും അങ്ങനെ കൊറേ ചെടികളുണ്ട്
ഏഹ് കുഴിച്ചിട്ട് ഇണ്ടാവുമ്പോ രസാണ്
ആഹ് പൂ വിരുമ്പം നമുക്ക് നല്ല സന്തോഷല്ലേ
ആഹ് പൂക്കളൊക്കെങ്ങനെണ്ടാവുമ്പളേ നമ്മുക്ക് അയ്നെ പരിപാലിക്കണ്ടെതെ മക്കളെ നോക്കുമ്പോളെ നോക്കുമാണല്ലോ
ആഹ് നല്ല വെള്ള ഒക്കെ ഒഴിച്ച്
വെള്ളഴിച്ച് ഉം
മന്ത അപ്പ ഴ
ഇണ്ട് ഇവടെ കുഴ്ച്ചി ടെലേനി അപ്പം പേരകുട്ടിണ്ട് അവന്റെ മുന്നിന്ന് ഒന്നും ഉണ്ടാവുല ഒക്കെ വലിച്ചിട്ടോണ് നട്ക്ക്ണ
ഒഹ് ഒഹ് ഒഹ്
ഉം ന്ത
സിനിമ ഒക്കെ കാണാറ്ണ്ടോ
ഞാൻ അങ്ങനെ ആണ്മക്ക് അത്ര ഇത് പോവെല്ല മക്കളൊക്കെ അങ്ങനെ കണ്ട് ഇരിക്കാന്നല്ലാതെ അടുത്തായൊന്നും പോയി ഇരിക്കൂല ഓഹ് പാട്ടൊക്കെ കേൾക്കും പിന്നെ അതു പിന്നെ ഓഹ് ഇഷ്ടമാണ് പിന്നെ ഓരോ കഥകുകള് ആഹ ഇപ്പൊ കഥകള് അങ്ങനത്തോതൊക്കെ
വായിക്കോ
ആഹ് വായിക്കാൻ എടുക്കൽ ണ്ട് കേൾക്കും ചെയ്യും യൂട്യൂബിൽ ഉണ്ടാവല്ലോ ഓരോ കഥകൾ പറ പറണത്ങ്ങനെ ആ അതൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയാണ്ട്
കുക്കിങ് നല്ല
മ് ഓ അതൊക്കെ നിങ്ങളൊക്കെ എന്താണ് എന്ധെ ജോലി എന്ധെലും
ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ട് ജോലിയ ഒന്നും ചെയ്യുന്നില്ല ജോലി ചെയ്തൊണ്ടിരുന്നതാണ് ഇപ്പൊ റെസ്റ്റ് ആണ്
എന്ധെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ണ്ടോ
ആഹ് വയറിന് ചെറുതായിട്ടൊരു അൾസറിന്റെ പ്രശ്നം
ഹ അയ് ശരി സുകാവ
ഉം വെറുതെ ഇരിക്കുമ്പോ ആ സമയം എന്ത് ചെയ്യും ഹോബീസ് എന്തൊക്കെയാ
ഏ
വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊ എ ഹോബി
ആഹ ഇങ്ങന എങ്ങനെയുണ്ട് വെറുതെ ഇരിക്കാ മ്മക്ക് ഇതില്ലല്ലോ മക്കൾ ഇവിടെ വന്നാ പിന്നെ ഓലെ ചുറ്റുപാട തന്നെയല്ലേ
ഓ ഓ പെറ്റ്സ് ഉണ്ടോ വീട്ടില് പട്ടി പൂച്ച അങ്ങനെ എന്തെങ്കിലുഒ ക്കെ
അങ്ങനത്തൊന്നുല്ല അതൊന്നും ഇണ്ടാവല്ല വന്നില്ല നമ്മള തന്നെ നമ്മള് ചുറ്റുപാടൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകണ് അനി ഞങ്ങിങ്ങനെ ഓം ഷോപ്പിന്റെ ഇതായിട്ടുണ്ടായിന കുടുംബശ്രീന്റെ ഓം ഷോപ്പയിട്ട് നടത്തലുണ്ടായിരുന്നു ഉം നിങ്ങ ൾ അ വിടെൊക്കെ ഇണ്ടോ
ഇല്ല ഇവിടെ ഇല്ലായിരുന്നു
ആ പൊക്ക അതിനൊക്കെ വലിയ റൈറ്റ് പ്പോക്കെ അയിനൊക്കെ വലിയ റൈറ്റ് ആയപ്പോം പിന്നെ ഇങ്ങനെ മോള പ്രസവം കാര്യൊക്കെ ആയപ്പോ പിന്നെ അങ്ങനെ നിർത്തി വെച്ചതാ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് കരുതി കണ്ട്
ഓ ഓ ഓ മഴയൊക്കെ ഉണ്ടോ അവിടെ
മഴ ആ എപ്ലെങ്കിലുമൊക്കെ ഇപ്പ അണ യിച്ചൊന്നില്ല മഴ പിന്നെ ഇ ന്നലെ നല്ല മഴണ്ടായിരുന്നു ഇങ്ങക്കൊക്കെ ണ്ടോ
ആഹ് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു തുണിയൊക്കെ എങ്ങനെ ഉണക്കി
അങ്ങനെ പുറത്ത് വെയിൽ വരുമ്പോ പുറത്ത് ഇട്ടും പിന്നെ വാഷിംഗ മെഷീൻ ഉണ്ട് അതിലിട്ടാണ്ട് ഉണക്കിക്കാണ്ട് പിന്നെ പിന്നെ മേലെ മേപ്പോട്ട് രണ്ട് നെല ഉണ്ട് അപ്പം അവിടെ കൊണ്ട് സ്വരേ ഉ ഏ ഓോ അന്നത് തന്നെയാണ് നിങ്ങക്ക് വെള്ളപ്പൊക്കത്തിന്റെൊക്കെ പ്രശ്നം വരുമോ
ഇല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല തൊട്ട് തായോട്ട് കായലുണ്ടായൊണ്ട് വെള്ളം കെട്ടി നിക്കത്തില്ല തായോട്ട് ഇറങ്ങി അങ്ങ് പൊക്കോളും
ഓ അത് ശെരി നമ്മള എവിടെക്കെ നല്ലോം വെള്ളം പൊങ്ങിവരും
ആണോ അപ്പം വേ കുട്ടികൾ പ്രശ്നുണ്ടോ
ഇല്ല അതിന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഞമ്മളെ വീട്ടക്ക് എത്ത ഞമ്മളെ തായ് രണ്ട് മൂന്ന് വീടുണ്ട് ഓരോ വീട് ത താനം മൂടി പോവും ചിൽ വെള്ളം പൊങ്ങിയാണ്ട് അത്രത്തോളം വരും ഓർക്കൊക്കെ കുടിവെള്ളം നമ്മള അടു കിണിറ്റിൽന്നൊക്കെ എടുത്ത് പോവും അപ്പോൾ രണ്ട് ദിവസത്തെ ഇതേ ഉള്ളൂ പറഞ്ഞി ഒരു കാര്യമുള്ള ബുദ്ധിമുട്ടാണ് വെള്ളം വന്നാല് കൊല്ലം കൊല്ലം മുടി പോവ ല്ലേ
ഉം
കഴിഞ്ഞ വർഷല്ലായിരുന്നോ
ഇപ്പൊ മറ്റേ ആരോഗ്യപ്രവർത്തക രൊക്കെ വരുന്നുണ്ടോ വീടുകളിലോട്ട്
ഓഹ് അതൊക്കെയൊണ്ട് ഓഹ് ഇവിടെ ആശവർക്കന്മാര് ഇടക്കടക്ക- ഒക്കെ വരും മാസത്തില് ഒന്നോ രണ്ടോ തവണയെക്കണ്ട് ഒന്ന് ആകെ വരും ഇവിടെക്കെ നല്ല- പൂന്തോട്ടം തേങ്ങിൻതോട്ടം ട്ടക്കല്ലതാ ആഹ് അപ്പം പിന്നെ ഇടയ്ക്കുയിടക്ക് - അടുത്തഞ്ഞാലും പറ്റൂലല്ലോ
ഉം ഉം ഉം
സുഖങ്ങള് വരുവല്ലേ
വെക്കേഷനായിട്ട് പിള്ളാരെ - യായിട്ട് ട്രിപ്പ് ഒക്കെ പോയാരുന്നോ
ഇല്ല നമ്മക്കിവിടെ ഉപ്പയുണ്ട് പ്രായം ചെന്നെ ഉപ്പ ഉണ്ടാവകുമ്പോ നമുക്ക് അതൊന്നും നടക്കില്ല മക്കളെ പറഞ്ഞയ്ക്കും
ഓഹ് ഓഹ് പിള്ളോര് പറയാറില്ല പോണോന്ന്
ആഹ് നിങ്ങളൊക്കെ പോയിരിക്കും
ആഹ് എനിക്ക് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടിരിക്കുന്നു ഇപ്പ എങ്ങും അത്യവശ്യം പോവാറില്ല നേര്ത്തെയൊക്കെ അത്യാവശ്യം പൊറത്തോക്കെ പോകും സിനിമക്കൊക്കെ- പോവുയൊക്കെ ചെയ്യുവമായിരുന്നു സിനിമയ്ക്ക് വേണോങ്കിൽ ഇപ്പഴായാലും പോകും പോകവും മാസ ര
ആഹ് അതൊക്കെ സിനിമന്തൊക്കെ നല്ലോണം കാണലുണ്ടാവും
ആഹ് അതിനോടൊക്കെ നല്ല താല്പര്യം
ആഹ് ആഹ് ശരി പാട്ട് സിനിമ- തിയേറ്ററിലൊക്കെ പോയി കാണക്കോ
ആഹ് പോയി കൊയ്ക്കാണും
ഊം പിന്നെ എന്തൊക്കെണ്ട് ന്നിട്ട് രാത്രി ഒക്കെ എന്താണ്
രാത്രിയൊക്കെ ഉച്ചക്ക് കഴിക്കുന്നേക്ക തന്നെയാണ് എടുക്കുന്നത്
ഉം അത് ശെരി അഹ് രാത്രി അങ്ങനത്തെ മറ്റേ ലഘു ഭക്ഷണായിട്ടൊന്നല്ല
ഇല്ലല്ല ഞാൻ പൊടി അരിയാ കഴിക്കുന്ന
ഏഹ് അഹ് ശരി ഉച്ചേത്ത് കഴിഞ്ഞ
ആഹ് നോർമൽ ആയിട്ട് കഴിക്കും എന്നിട്ട് ഒരു നേരം മാത്രം കൊറച്ച് ലേറ്റായിട്ട് കഴിക്കും
ആഹ് ഓക്കെ അങ്ങനെ നേരം വെളുത്ത ഇതന്നെല്ലേ ഉള്ളൂല്ലേ നമ്മുക്ക് പണി കെട്ക്കാ തിന്നാ ന്നൊള്ളൂ
ഞാൻ വർക്ക് ചെയ്തൊണ്ടി പറഞ്ഞില്ലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ എവിടെ ആരും ഇല്ലാത്തൊണ്ട് പിന്നെ വന്നി ഞങ്ങൾ രണ്ടു പേരും മാ
ആഹ് അതിഞ്ഞ് സുഖായ പിന്നേം വർക്ക് ചെയ്യാൻ പോവേയിക്കുംല്ലേ
ആഹ് ഹെൽത്തൊന്ന് ഓക്കെയായിട്ട് പോണം
ആഹ് അങ്ങനെ തന്നെ ആഹ് ഓക്കെ ന്നിട്ട് എന്താ സുവല്ലേ മക്കക്കും പിന്നെ കുളി ഒക്കെ കഴിഞ്ഞോ
അങ്ങനെ ഇന്ന് കുളിക്കത്തില്ല വൈകുന്നേരം ഒക്കെ ആവുമ്പയത്തേക്ക് ജസ്റ്റ് ഫ്രഷ് ആവത്തതേ ഒള്ളു
ആഹ് എന്നാ രാത്രിക്ക് പിന്നെ ഇതാവണ്ടല്ലേ ല്ലെ
ആഹ് എല്ലാ ജോലിയും കഴിഞ്ഞു ഫ്രഷായിട്ട് കെടക്കുമ്പോഴ കോർച്ച് നമ്മള് ഓക്കെ ആവത്തോള്ളു അയ്ന്റെ എട ഇ ഇല്ല രാവിലെ കുളി ക്കാൻ മടിയാണ്
അഹ് നന്നാവുല
ആഹ് അതെ
ഉം
ഇനി എന്താ പരിപാടി?
പരിപാടി എന്താ എന്താപ്പ അങ്ങനെ അങ്ങനെണ്ട് ഓഫീസ് പോക്ന്ന് ഉം ഭർത്താവ് വന്ന്ണ് ഇപ്പൊ
കുഞ്ഞു കുട്ടിയുണ്ടോ വീട്ടില്?
മോക്ക് ഇണ്ട് ഓള് ഇണ്ട് വട്
എത്രയാ?
ആറ് മാസം ഒന്നിന് മൂന്ന് വയസ്സ് ഒന്ന് ആറ് മാസം രണ്ടാള്ണ്ട് ഏഹ്
ചോണ്ടോ
എന്തെർന്നെ?
ഇല്ല
ഇല്ലേ പാവാണോള്
കൊഴപ്പൊന്നുല്ല അങ്ങനെ അങ്ങനെ വാഷിന്നെ ഞാൻ പർഞ്ഞില്ലേ മൂന്ന് വയസ്സായതല്ലേ അപ്പൊ അതിന്റെതായിട്ടില്ലേ പൊട്ടിത്തെറുപ്പുകള്ണ്ടാവും.
ഓഹ് ഓഹ്
മ് ആഹ് എന്നായിക്കോട്ടെ എന്ന ശെരി.